ആഹ കേൾക്കുന്നുണ്ടാ ആ ഓക്കേ ആഹ പറഞ്ഞന്നെ എന്താണ്ട് വിശേഷങ്ങള്
ഓ സാറിനെ
പിന്നെ പറഞ്ഞോ കേൾക്കാം യാത്രയൊക്കെ പോന്ന യാ യാ യാത്രയൊക്കെ ഇഷ്ടള്ള ആളല്ലേ ഞാൻ പറയുന്ന കേൾക്കുന്നില്ലയോ
യാത്രയാണ് മെയിന്
ആഹ യാത്രയ്യാനിഷ്ട ആ മം ആഹ പറഞ്ഞോളൂ പിന്നെ നമ്മള നമ്മളും യാത്ര പോ ഫാമിലിയ ആയിട്ടും പോവും അല്ല ഫ്രണ്ട്സു ആയിട്ടും പോവും ഫാമിലിയായിട്ടാണ് കൂടുതലും പോന്നതും നമ്മുക്ക് എനിക്ക് എങ്ങനത്തെ സ്ഥലംന്ന് ഈ ട്രക്കിംഗ ഒക്കെ പോന്നെ ഹിൽ സ്റ്റേഷനൊക്കെ കേറി എറങ്ങിയൊക്കെ പോകുന്നതാ ഇഷ്ടം
ഓഹോ സാദാരണ പെണ്ണുങ്ങൾക്കെല്ലാ മറ്റേ മലകളോ വെള്ളച്ചാട്ടോ അങ്ങനത്തെ എല്ലാം ഇ ഉണ്ടാവുല്ലെ
എനിക്ക് അതുപൊലെ അങ്ങനെ കേ ട്രക്കിങ്ങിന് അതെ എനിക്കഅങ്ങനത്തെ ആ എനക്ക് അങ്ങന ഇഷ്ടമാണ് നമ്മുടെ ഏ യേക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കേറാൻ ഭയങ്കര ഇഷ്ടാണ് എന്റെ മക്ക മോൾക്കും മോനും ഒക്കെ ആ നമ്മളെല്ലാരും ആ നമുക്ക് എല്ലാർ ഇഷ്ടമാണ് നമ്മള് എവിടെലും പോയാൽ തന്നെ വെള്ളമൊക്കെ ശരിക്കും വെള്ളം ക്കൊണ്ട് ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോ ശരിക്കും ക്ഷീണമൊക്കെ വരത്തില്ലേ ആ ആഹ് ആ് അതാണ് ഇഷ്ടം പിന്നെല്ലാതെ ആ ബീച്ചിലൊക്കെ പോവാറുണ്ട് അന അത്ര ഡേയ്ഞ്ചറായിട്ടുള്ള അത്ര അപകടമുള്ള സ്ഥലത്തൊന്നും പോകത്തില്ല നമുക്ക് ഫാമിലി ആയിട്ട് അത്യാവശ്യം അങ്ങനെ ആ പോക്ന്ന അങ്ങനെ ഉള്ളടത്തേ പോവൂ ഭയങ്കര ഈ പാറഇടുക്കും അങ്ങനെ അല്ല ഇല്ല അങ്ങനെ പാറയൊക്കെ ഭയങ്കര
അല്ല ട്രക്കിങ് എന്നല്ലാം പറയുമ്പോ നമുക്കൊരു മനസ്സിനൊ ഒരുതല്ലെ കാരണം ഇതപ്പോ അപകടത്ത് പെടുവോന്ന്ള്ളര്
ത്രങ്ങ അത്ര അത്ര അപകടത്തിലുള്ള അടുത്തൊന്നും പോകത്തില്ല കുറച്ച് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റു പറ്റാവുന്ന രീതീലുള്ളോട്ത്ക്ക് പോവും അങ്ങനെയ പോന്നത് ആഹ് പറ്റും പോലെ ചെയ്യും ഭയങ്കര കൊടുമുടിയൊക്കെ പോയി അങ്ങ് അ കീഴടക്കും അങ്ങനെള്ളതൊന്നും ഇല്ല അല്ല അങ്ങനുള്ള ആഗ്രഹൊന്നുമല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ ചെയ്യും ആഹ് ഉം ചെറിയ പോലൊക്കെ ചെയ്യും പിന്നെ നിങ്ങള എങ്ങനത്തുള്ള എങ്ങനത്തുള്ളടാ ഇഷ്ടം എങ്ങനെ ഉള്ള സ്ഥലാ പോവാനിഷ്ടം
എനിക്കി പറഞ്ഞ പോലെ മലകളിൽ പോകൻ ഏറ്റവും ഇഷ്ടം കാട് മല അങ്ങനത്തെ സ്ഥലംണ്ടാവൂലേ
ആഹ് ഹ് ഹ് അ ആഹ് അത്ശ ആ പ്രകൃതിയൊട് ആ ഓ ഓ ഓ അങ്ങനതുള്ള സ്ഥലാ ആഹ് നമ്മള് ഒരിക്ക ഈ അടുത്ത സമയത്ത് ആഹ് സം ആഹ് ആഹ് സത്യം നമ്മള് ആ സത്യാണ് ഉം പോയി വരുമ്പം തന്നെ ഒന്ന്
ഇന്ന് ഫ്രഷ് ആയിട്ടില്ലേ പുതിയ ഒരാളായിട്ട് തിരിച്ചു വരാ ചിലപ്പോ നേരെ തിരിച്ചും പണി കിട്ടുവേ നേരെ എല്ലാം ഉൾട്ടയാവുകയുംചെയ്യും ചെലപ്പോ
ആഹ് ചെല്ല അത്ര അങ്ങ് സുഖമായിരിക്കില്ല ചിലതാണെങ്കിൽ എന്തേ ഏ ഫ്രണ്ട്സ് എല്ലാരും കൂടെ ഒക്കെ പോകുമ്പഴേ ഉം ആർക്കെലൊക്കെ വയ്യാതൊക്കെ വന്നാ അത് ഭയങ്കര ബുദ്ധിമുട്ടാ ഉം
യാത്ര പോയാല്
ആഹ് ആഹ് ആഹ് ആഹ് അതൊരു സുഗാ പിന്നെ ചെലപ്പോ ചെലതില്ല നമ്മൾപ്പോ ആഹ് സുഖമാണ് ബുള്ളറ്റ് ആയിട്ട് കാശ്മീര് വരെയൊക്കെ ഒന്ന് പോണം
ഓ തിരിച്ച് അവിടെത്തന്നെ നിക്കേണ്ടിവരും തിരിചിങ്ങോട്ട് വരത്തിണ്ടാവൂലാ
കാശ്മീർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലവ പോണംന്ന് ആഹ് ആ അപ്പളല്ല ഹസ്ബൻണ്ടൊക്കെ പോയിട്ടുണ്ട് അപ്പോഴ അവര് പറയ നല്ല രസാ രസാന്ന് പറയാ
പറഞ് കേട്ടിട്ട് ഒരിക്കലും പോവാൻ പാടില്ലേ ആ ഞാൻ തീരെ കേക്കൂല അങ്ങനെ പറഞ്ഞ് കേട്ടി കേട്ടിട്ട് പോവാൻ നിക്കൂലാ വേറൊരാൾടെ ഓരോരോ കാരണം നമ്മുക്ക് ഇഷ്ടള്ളെല്ല വേറൊരാ ഇണ്ടാവുല നമ്മളെന്തെയ്യ എങ്ങനെ അറിയ വീഡിയോ ഗൂഗിൾ ചെയ്തിട്ട്ല്ലാം കണ്ടുപടിക്കാം നമ്മള് നമ്മള
ആഹ ആഹ നമ്മുടെ ഇഷ്ട ഉം അത് ശരിയാണ് നള് ഹസ്ബൻഡ് പറയാ ഉ ഉ ആഹ ആഹ ചോദിച്ചിട്ട് പോ ഹഹഹ അല്ലെ അവര് പറഞ്ഞ ഉം കാണാൻ നല്ല രസ രസാണ് പറയും നല്ല എക്സ്പീരിയൻസാ പക്ഷെ ഇപ്പോഴാണ് ഉം ങ്ങനെ ദ്ദേഹത്ത് ഉണ്ട വീഴുന്നേ അറിയത്തില്ലെന്ന് പറഞ് അവിടെ എപ്പഴും പ്രശ്നമള്ള ഏരിയല്ലേ അങ്ങനെ പറയാ
ഒന്ന് വീണ് കരുതീട്ട് എപ്പൊ ഇത് ഉണ്ടാവോ എനക്ക് തീരെ അങ്ങനത്തെ കാരും തീരെ ഇഷ്ടയില്ലേ
ആ അല്ല ചില സമയത്തൊക്കെ അങ്ങനെയൊക്കെ വന്ന്
അല്ല ഞാനിപ്പോഈ യുദ്ധ യുദ്ധം നടക്കുന്നില്ലേ കുറേ സ്ഥലങ്ങളിലല്ലോ അമേരിക്ക ഇസ്രായലല്ലോ നമ്മക്ക് പേടിയൊന്നുമില്ല ഇപ്പൊ
അമേരിക്ക പോരണം പോകവും കാരണം നമ്മളൊരിതാണത് നമ്മളെ ഇതാ നേരെ മറച്ച് മിസൈലിന്റെ ചോട്ട് പോയൊന്നും നിന്ന് കൊടുക്കൂല അപ്പൊ കാലിയായി പോവുലെ നമ്മള ഇഷ്ടോ എന്താണോ അത് നമ്മള എന്ത് ചെയ്യാ അപകടതൊന്നും ന്നും ഇല്ലെങ്കില് നമക്ക് പോവാലോ കാശ്മീരൊക്കെ അങ്ങനെ പ്രശ്നള്ള ഏരിയയേ അല്ല നമ്മള് വെറുതെ ഇങ്ങനെ വിചാരിക്കുന്നതായി എപ്പോ ഒന്ന് ഏതോ ആൾക്കാരുണ്ടാവ എന്നാ മനുഷ്യത്വ ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ ഇടപെടുമ്പോ ഓല കൊണ്ട് പോയി ബാക്കി എല്ലാവരും പേടിക്കുന്ന അവസ്ഥയല്ലേ സാധാരണ
ആ ആ സാധാരണ പിന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ടൂറിസ്റ്റ് ടുറിസ്റ് വണ്ടികളും ഒക്കെ ഉണ്ടല്ലോ കാശ്മീരി യാത്രയ്ക്ക് ആ ട്രെയിനും ഉണ്ട്
ഓരോ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യോ ഇതല്ലേ ആഹ
ടൂറിസ്റ്റ് പ്ലൈസ് ട്രെയിന ആണ് പിന്നെ കുറച്ചൂടെ സുഖം എനിക്കും ട്രെയിനകത്ത് പോകാനാ ഇഷ്ടം.
എനക്ക് പക്ഷേ ട്രെയിൻ അധികം ഇഷ്ടമല്ലേ, ഞാന് അഞ്ചാറ് വർഷം ട്രെയിൻ ഉപയോഗിച്ച ആളാ എനിക്ക് തീരെ ഇഷ്ട ഇല്ല. അങ്ങനെത് എന്താ വേറെന്നെ ഒരു മാട് പ്പ് എനിക്ക് എന്റെ കാര്യണ ഒരു ന്താ ലാഗ് ഓരോ ഇത്രങ്ങനെ ഹ് ഹേ
ആ പിന്നെ അധികം അങ്ങനൊന്നും സ്ഥലം ആ കാണാനൊന്നും പറ്റത്തില്ലല്ലേ ആഹ മൂടോഫാണ്.
ഓരത്ര ഓരോ ചിന്ത എങ്ങനെ ഇരിക്കുന്നുണ്ടാവും നമുക്ക് പറ്റിയ ആളെ കിട്ടൂലല്ലോ പറ്റിയ സംസാരിക്കാനോ ആ അങ്ങനെ അങ്ങനെ ആൾണ്ടെങ്കിലും ഓക്കെ ഞാനിപ്പോ റെഡി ആയിരിക്കും നമ്മളെ നമ്മളെ വൈഫിനെ പറ്റി ഒരുരുത്തർ പോയി ചോദിക്കാൻ പറ്റൂല്ലല്ലോ ഇങ്ങളങ്ങനത്തെ ഇഷ്ട ആണന്ന് ചോദിക്കാൻ പറ്റില്ലല്ലേ
അല്ല ചിലവർക്ക് ഇഷ്ടമല്ല ചോദിക്കുന്ന പോലും ഇഷ്ടല്ല ചെല ആളുകൾക്ക്
പുറത്തക്കിട്ട് ഒറ്റ ഇരുത്തരിക്ക ഉണ്ടാവും ശോക്ക അടിച്ച പോലെ ഇണ്ടാവും.
ആ ചെലര് ആഅല്ലെങ്കിൽ മൊബൈല്
അത മുമ്പൈലും നോക്കി അങ്ങനത്തെ ടീംല്ലേ മിക്കവാറും ഇപ്പോ ഈ കാലഘട്ടത്തിലുള്ളേ
ഉം സത്യാണ് അവരെ മ് എ ഫ്രണ്ട്സ്
ഞാൻ കേറുന്നതിലും മിക്കവാറും ബംഗാളികളും മറ്റേവരും അണ്ണമാരും അപ്പൊ ഓരോടക്കം എന്തു പറയാന ആ മണവും സഹിച്ച് ഇങ്ങനെ ഇരിക്കു മാണംനമ്മള് അല്ലേ പിന്നെ എ സി എല്ല നമ്മളെ പക്കറാരിക്കണം. അതന്നല്ലല്ലോ നമ്മള് സാധാരണക്കാരിൽ സാധാരണക്കാരനാണല്ലോ?
ആഹ്. നമ്മള് ഞാനൊക്കെതിന്റെ ചെറിയൊരു ചാൻസ് കിട്ടിയാലും ട്രെയിനകത്താ പോവുന്നത്. രണ്ടു മണിക്കൂർ യാത്ര ഉണ്ടെങ്കിൽ ആ രണ്ട മണിക്കൂർ യാത്ര ഉണ്ടെങ്കിലും ട്രെയിൻ ഉണ്ടെങ്കി
യാത്രയാ യാത്രക്കേറ്റവും സുഖം ട്രെയിനാണേ. ക്ഷീണം പിടിക്കൂല പിന്നെ വേറെ പ്രശ്നം ഒന്നും ഇല്ല.
പ്രശ്നം ഒന്നുല്ല സുഖമായിട്ട് വേണമെ സീറ്റ് ഉണ്ടേ കിടന്നുറങ്ങയും ചെയ്യാം, ഉം ഉം.
എനിക്ക് ഉറങ്ങാൻ തീരാ താല്പ ര്യ ഇല്ലാത്ത ആളാ ഉറങ്ങാനാണേ നമുക്ക് വീട്ടിൽ കിടന്ന് പുതച്ച് ഉറങ്ങിയ പോരേ പോയിട്ട് ഉറങ്ങ
ആയ് ശരിയാ ആഹ്. ആ അതൊരു ശരിയാണ് ആ കാഴ്ച ആഹ്. ആ മെതലാക്കണം ആയ ശരി
അതാ വാണ്ടിയേ മറ്റേത് ഉറങ്ങാനാ ണേ ഒരു സുഖല്ലാലോ.
ഉം ഞാനൊക്കെ ന ആ നമ്മളൊക്കെ വീട്ടിലെ ജോലിയൊക്കെ ഒതുക്കിട്ട് ട്ടെ ട്രെയിനകത്ത്ന്ന് കയറുമ്പോൾ ഉറക്കം വരും രാവിലെ വീട്ടിൽ എന്റെ വീട്ടിലെ
അല്ല ഉറക്കം വരോ പക്ഷെ നമ്മളെ മ മനസ്സാണേ നമ്മള മനസ്സി ഇപ്പോ ന ല്ലേ നീറ്റ് ആണെങ്കിൽ നല്ല ക്ലിയർ ആണെങ്കില് ഉറങ്ങേണ്ട വച്ചാ ഉറങ്ങുവൊന്നില്ല. പിന്നെ ട്രെയിൻ ആകുമ്പോ അതിന്റെ സൗണ്ടി ഇങ്ങനെ കേട്ട് കേട്ട് കേട്ട് ഒരു മണിക്കൂറല്ല സൗണ്ടി കേക്കുമ്പോ ഞമ്മക്ക് ഒർ ക്കുവരും സ്വാഭാവികാ ഒരേ സൗണ്ട് അല്ലേ കേക്കുന്നത് നമ്മള്‌ വേറൊരു സൗണ്ട് നമുക്ക് കേക്കാനി
എഞ്ചിൻ ആ ആ ഒരു എഞ്ചിന്റെ സൗണ്ട് മാത്രമല്ലേ ഉള്ളു.
അതെ പിന്നെ ചായ കാപ്പീന്റെ സൗണ്ട് അല്ലേ ഉള്ളു. ഉ
പിന്നെ കുഞ്ഞുങ്ങളൊക്കെ അതിനകത്തുണ്ടെങ്കി
ഉം ഉം പക്ഷെ നമ്മക്കത് പ്രൈവ് ഇത് കിട്ടാൻ നല്ലൊരു സൊ സ്വകാര്യത കിട്ടണം നമ്മക്ക് എന്നാലേ നമ്മക്ക് കാര്യം നടക്കു മറ്റേത് ജനറൽ കമ്പാർ റ്റ്മെന്റിലാർക്ക് വുമ്പോ നമ്മള് അവിടുന്ന് ഇങ്ങനെ അത് നീങ്ങി കളിക്കളേ ഉണ്ടാവും. ങും മറ്റുള്ള പോലെ ഇടങ്ങാറായി ചവിട്ടും കുട്ടോ മാ അങ്ങനെ ഇടങ്ങാറായിട്ട്.
അങ്ങനെയൊന്നും ഇല്ല നമ്മള് പോകുമ്പോ നമുക്ക് രണ്ട് മണിക്കൂർ യാത്രയാകുന്ന നേരം ട്രെയിന് പോകന്ന് പറഞ്ഞാൽ അത് ലോ ലോക്കൽ കമ്പാർട്ട്മെന്റ് അല്ലേ നമ്മള് കേറുന്നത് ലോക്കൽ
ന്നെ നിങ്ങൾക്കൊക്കെ പ്രശ്ന ഇല്ല സ്ത്രീകൾ ക്ക് സംഭരണല്ലേ ഇപ്പത്തന്നെ കണ്ടില്ലേ പ്രിയ ദർശിനി വന്നില്ലേ ഞങ്ങക്ക് നിങ്ങള് പോയിട്ടില്ലേ അയില്.
അ ആഹ് നമ്മള് പോയില്ല ഇതുവരെയും പോയില്ല. പോയില്ല പോയില്ല നമ്മളങ്ങ് ഇല്ല നമ്മള അങ്ങനെ ഞാന് അങ്ങനെ ബസി
പ്രിയദർശിനി കേറാത്ത ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ. ഒന്ന് കറങ്ങീട്ട് പോര് നാളെ രാവിലെ ഇറങ്ങിക്കോ.
ഞാൻ ക ഞങ്ങളുടെ വീടിന്റെ അടുത്തൂടെ പോകുന്ന കാണാം, നല്ല തിരക്കാ അല്ല നല്ല തിരക്കാ പോന്ന കാണ് കാ കാണുമ്പോഴേ
സ്വകാര്യ ബസിലെ ആൾക്കാർക്ക് ഒക്കെ പ്രതിഷേധം ഇണ്ട് ഇപ്പോ. നിങ്ങൾ പെണ്ണുങ്ങൾ മൊത്ത അതില് കേറിയിട്ടേ
ആ പ്രൈവറ്റ് എല്ലാം കാലിക്ക് പോവ് അല്ലേ. ആ അതാത് പെണ്ണുങ്ങൾ പോകുമ്പോഴേ അവരെ കൂടെ പോകുന്ന ആണുങ്ങളൂടെ ആ ബസിക്കേറും.
ആ ഹൊ അതിപ്പോ കേറാരിക്കാൻ പറ്റൂലാലോ. എല്ലാം അങ്ങനത്തെ ഒരവസ്ഥയിലോണ്ട് കാര്യങ്ങളൊത്തു ന്നേ.
ആ ആ . പക്ഷെ എന്റെ അഭിപ്രായം അറുപത് വയസ്സ് കഴിഞ്ഞ പാവപ്പെട്ട ആണുങ്ങൾക്ക് കൂടെ കൊടുത്താൽ നല്ലയാരുന്നു. എത്രയോ പേരുണ്ട് കഷ്ടപ്പെടുന്നവര്.
ഏ അതൊന്നും ചെയ്യൂല. കാരണോ ഇവരെന്ത് ചെയ്യും പിന്നെ പ്രൈവറ്റ് വണ്ടി കൊറ കൊറയൂ ഏ പിന്നെ ഇതില് മൊത്തം തിരക്കാരിക്കുവോ അത് അപകടം ഭയങ്കര പ്രശ്നം വിളിച്ചു വരുത്തുന്ന കാര്യ അല്ലേ കാരണം അറുപത് വയസുള്ള ഒ ഒരാള് വണ്ടീ കേറുമ്പോ ഏ
പ്പം പെണ്ണ് ആക്കി വെച്ചിട്ടില്ലാരും ആ
ഓ സാധരണ സാധാരണ വീണ ആൾക്കാരാവൂലേ അത് ഓരിക്കും കേറന്റെ സ്ഥിരം അപ്പൊ ഈ അറുപത് വയസുള്ള ആള് എന്താലും ഇലല്ലേ കേറൂ അപ്പൊ ഇവര് ഉന്തി തള്ളി ഇവര് മറിഞ്ഞ് വീണ് താലക്കടു ലെ അപ്പൊ ഇവര് എന്ത്യ താ ഒരാ നോക്കാൻ ആരുണ്ടാവൂല ഇവർക്ക് ആ ഓക്കെ ഓക്കെ ആയിക്കോട്ടെ ഓക്കേ ആയിക്കോട്ടെ ആയിക്കോട്ടെ